എന്ത്‌ വിശേഷം?
സുഖായിട്ടിരിക്കുന്നു.
ഫുഡ് ഒക്കെ കഴച്ച് കഴിഞ്ഞട്ടുണ്ടാവൂല്ലേ?
അല്ല കഴിച്ചുകൊണ്ടിരിക്ക
ന്താ ത്ര നേരം വൈകിയ?
അത് ഞാൻ നിസ്കരിച്ചു കുറച്ച നേരം അവിടെ വെറുതൊയിരുന്നു ആ കുറച്ച് ഗൂഗിൾ ഇപ്പേല് ഇക്കാന്റാട്ത് അടുത്ത് പൈസ പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിങ്ങനെ ചോദിച്ചു ചോദിച് ചോദിച്ച് അങ് കയറ്റി ഇങ്ങ് വന്നു.
അഹ് ശരി.
ന്താണ്?
ആഹാ എന്നാ കൊറച്ച് ഇക്കാക്ക് കൊടുത്തൂടായിരുന്നോ?
ആഗ്രഹണ്ടായ്നി എന്റെട്ത്ത് വേണ്ടേ. നമുക്ക് ജോലി ഒന്നുല്ലല്ലോ ജോലി ഉള്ളളൊക്കെ കൊടുത്തോട്ടെ.
അതെ അതെ ജോലിള്ള ആളുകളൊക്കെ കൊടുത്തോട്ടെ.
അതെ.
അപ്പോ ആളുടെ ബർത്ത്ഡേ ആവാൻ ആഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കൊരു ഷർട്ട് കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്.
ആഹ് അതിപ്പോ ഞാന് ഫുഡ് കയ്ച്ചോണ്ടിരുന്നപ്പോ എന്റെ ക്കനോട് പറഞ്ഞിട്ടുള്ളേനി. ഒരു കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോ വെഡിംഗ് ആനിവേഴ്സറിക്ക് ഞാന് വാങ്ങി തരാ വാങ്ങി തരാ ഞ്ഞ്ട്ട് ഒന്നും വാങ്ങിക്കൊട്. കൊട്ത്ത്ണ്ടായിരുന്നില്ല. അതങ്ങനെ നീണ്ടു പോയി അപ്പൊ അതോണ്ട് സുഖായി ഇനിപ്പോ ആ പ്രതീക്ഷ ഉണ്ടാവുല്ല വാങ്ങി തെരാത്തോണ്ട് നിക്കും എടങ്ങേറില്ല എന്ന് പറഞ്ഞ് ഞൻ. ഇനിയിപ്പോ ഇ പറഞ്ഞ പോലെ ആഗസ്റ്റില് വരുന്നുണ്ട് ബർത്ത്ഡേ. ഞാനും എന്തേലും വാങ്ങി കൊടുക്കണം ന്നൊക്കെ വിചാരിച്ച് അല്ല ഇക്കന്റത് നമ്മള്ത് പിന്നെ അ ത്ര ആരും അറിയാറില്ല. അവരുടേതൊക്കെ നമ്മൾ ഓർത്ത് വെക്കുന്നല്ലാതെ.
അതെ അതെ അവർക്കതിന് നമുക്ക് പിന്നെ അവരെ പറ്റി എപ്പഴും. നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ പണികളില്ലാന്നല്ല പണികളുണ്ട് പക്ഷെ അവർ ഓരോ
പണികളെമ്പാടുണ്ട്. ഒരു വീട്ടിൽ നിക്കുമ്പോ എന്തെല്ലാം പണികള്ണ്ട്.
ഉംഹ്.
പിന്നെന്ന് വെച്ചാല് ആഹ് നമ്മളിപ്പോ മക്കളുടെ ബർത്ത്ഡേ ആയാലൊക്കെ ഓർത്ത് വെക്കല് അധികം സ്ത്രീകളെന്നെയാണല്ലോ? പുരുഷന്മാരെക്കാളും.
ഉം അതെ അതെ ചെല ഷോസിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഉംഹ് കല്യാണത്തിന്റെ ഡേറ്റ് ചോദിക്കുമ്പോ അതുവരെ തെറ്റിച്ച് പറയുന്ന അത് നമ്മൾ ശ്രദ്ധിക്കലുണ്ടല്ലോ?
ആഹ അതെ അതേതായാലും ഇവിടെ തെറ്റിക്കൂല പറഞ്ഞ് പറഞ്ഞ് ചേലയതോണ്ടായിരിക്കും.
കേട്ട് കേട്ട്.
ഉംഹ്അതെ . ഏ അങ്ങനെ പറയുന്നേ ഞാനങ്ങനെ പറയാറുണ്ട്. ആ അവരങ്ങനെ കേട്ട് പഠിച്ചു അല്ലാതെ.
അതെ പക്ഷെ ഞാൻ പറയാം അതൊക്കെ ഒരു സന്തോഷാണ് ട്ടോ. നമ്മള വെഡിംഗ് ആനുവേർസറി ഓർത്ത് വെ വല്ല്യതായിട്ട് എന്തെങ്കിലും ഒന്നും വേണ്ട.
എനിക്കിപ്പോ എനിക്കിപ്പോ. ആഹ് ഇന്നാള് ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് കിട്ടേന്റെ ഫോട്ടോ അയച്ചന്നില്ലേ.
ഉം
ആഹ് ചുരിദാറും ആഹ് മിഠായികളും ഒക്കെള്ളത് ഫോട്ടയച്ചെന്നില്ലേ.?
അത് കിട്ടിയപ്പ എന്തരു സന്തോഷ
എത്ര എത്ര വെലന്റതാന്നല്ല. പക്ഷെ ഭയങ്കര സന്തോഷായി. ആഹ്. കരണം നമ്മക്ക് നമ്മുക്കത്രയും വാല്യൂ അവര് തരുന്നുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ അവരങ്ങനെ ഞാൻ കൊറെേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണ്ടാന്നുള്ളത്. അല്ലാത്ത ചെലവുകളന്നെ കുറേള്ള ടൈമാണിപ്പോ. അപ്പൊ അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ താത്തന്നോട് പറഞ്ഞു ആഹ് അവള് മോള് പറഞ്ഞൂ പറഞ്ഞ്. ആഹ് മേമക്ക് എത്ര വാങ്ങി കൊടുത്താലും. ഇതാവൂല മ്മ കാരണം മേമ അത്രയുന്നെ അത്രയും നോകി ആഹ് ഒരു ടൈമില് നോക്കീത്‌ നമ്മള് മറക്കൂലല്ലോ. പക്ഷേ ൻക്ക് സന്ത ൻക്ക് സന്തോഷം ഇനിക്കൊന്നും വാണ്ട പക്ഷെ നമ്മളെ അവര് പ. ആഹ് ആഹ് ആഹ് പിന്നെ ആ പരിഗണന കിട്ടിയാൽ തന്നെ നമ്മള്. അമ്മ അമ്മക്ക് സന്തോഷാണ് പിന്നെ എനിക്കറിയില്ല നമ. ൻക് ഒരു പരിഗണന കിട്ടിയാൽ മതി. ഇത് നമ്മളെത്ര ചെയ്തിട്ടും അതിന്ള്ള നന്ദി പറയാതെ അതിലെന്തെ കുറ്റം. റ്റം കണ്ട് പിടിക്കാന്നൊക്കെ പറയുമ്പോ പിന്നെ നമുക്ക് അവരോടൊന്നും ചെയ്യാനും ഒന്നും. ഒരു കാര്യത്തിലും തോന്നൂലല്ലോ.
ഉം പിന്നെന്ന് പറഞ്ഞാല് ഉം അത് എങ്ങനെ ആയിട്ട് എങ്ങനെയായിരുന്നു എങ്ങനെയ ആയിരുന്നു അത് കിട്ടിയത് സർപ്രൈസ് ആയിട്ടാണോ അത് എങ്ങനെയാണ്
സർപ്രൈസ് ന്ന് പറഞ്ഞാല് എനിക്ക് സർപ്ര സർപ്രൈസ് അല്ല കാരണം താത്തന്നോട് പറഞ്ഞിനു ആഹ് മോള് അന്ക്കൊരു ത് ചുരിദാർ വാങ്ങി തരനംന്ന് പറയ്ണ്ട് അപ്പ തന്നെ ഞാൻ പറഞ്ഞിന് ഇന്ക് വേണ്ടട്ടോ ഇൻക്ക് അങ്ങനൊക്കെ പറയുമ്പോ സങ്കടം വരും കണ്ണ്ന്ന് വെള്ളക്കെ വരും കാരണം സന്തോഷണ്ട് പിന്നെ വേണ്ടന്ന രീതി രീതിയില് അപ്പൊ അപ്പൊ താത്തറ്ഞ്ഞു തുടങ്ങിക്കോ നോലോലിച്ചാൻ തുടങ്ങിക്കോ അയ്ൽ ഞാൻ പറഞ്ഞു അങ്ങനെല്ല ഇന്ക്ക് വേണ്ടാഞ്ഞിട്ടാണ്റ്ഞ്ഞു അപ്പ പിന്നെ ഇന്ക് പിന്നെ താത്ത എനിക്കറിയാം കൊ വാങ്ങുന്നിള്ള് അപ്പോ അന്ന് അവൾക്ക് കൊറച്ചു ഇന്നർ വേയെസ് സൊക്കെ വാങ്ങാണ്ടയിനു പ്രസയിച്ച്കിടക്കല്ലേ അപ്പൊ അതിന് വേണ്ടിട്ട് പോയതാ ഇന്നെ അവിടെവീട്ല് ആഹ് ഇന്ന വിടെ വീട്ടിലാക്കിട്ടാണ് താത്ത പോയത് താത്തിം കാക്കിം കൂടെ ന്നിട്ട് പിന്നെ വന്നപ്പം ഇത് കൊണ്ടുവന്നു അപ്പൊ എന്നോട് അവിടുന്ന് തുറക്കാൻ സമ്മയിച്ചില്ല ഇയ്യ് വീട്ടിൽ പോയിട്ട് തുറന്നാൽ മതിയാർഞ്ഞു ചുരിദാർ ഇള്ള് ഇൻ കറിയ കാരണ്ണം പിന്നെ അവിന്ന് ഫോട്ടോ ക്കെ അയച്ചു തന്നു എനിക്ക് പറ്റിയത് തന്നെ എടുത്തോട്ടെന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് വീട്ടിലെത്തിട്ട് ഞാനതങ്ങട്ട് ഓപ്പൺ ചെയ്തത് ആ ചുരിദാറിലേറെ എനിക്ക് ഇഷ്ട ഇഷ്ടംന്നില്ല ആ മിഠായിക്കെ വെച്ച് അത് അത് നിക്ക് ഭയങ്കരട്ട് ഇഷ്ടപ്പെട്ടു ആഹ് ആഹ് ഭയങ്കര സന്തോഷം തോന്നി
നമ്മളിപ്പോ എത്ര ഏറ്റ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്കല്ല അങ്ങനൊക്കെ ഡെക്കോറേ
ആഹ് ആഹ് അപ്പൊ ഞാനത് അവരുടെ മോക്ക് ആഹ് അവര്ടെ മോക്ക് അയച്ചു കൊടുത്തു ഞാൻ പർഞ്ഞു ഇന്ക് ആദ്യയിട്ട് ങ്ങനെ ഒരു ഗിഫ്റ്റ്ന്ന് പറഞ്ഞിട്ട് അയച്ച് കൊടുത്തു ഹേ മ്മച്ചിക്ക് ഇങ്ങനെക്ക ഡെക്കറേഷൻ ചെയ്യാൻ അറിയോനെ അങ്ങനൊക്കെ സർപ്രൈസ് തരാൻ മ്മച്ചക്ക് അറിയലെ ഇന്ക് മെസേജ് ആക്കി അങ്ങനെ സന്തോഷാണ് നമ്മളെ പരിഗണിക്കുന്നുന്ന് തോന്നിയ തന്നെ നമുക്ക് സന്തോഷമാണ്
അതെ അതെ അതും പ്രത്യേകച്ച് നമക്ക് ഒരരു ഹസ്ബൻഡറ് വീട്ടിലാകുമ്പൾ പ്രത്യേകിച്ചും
ആ അതെ നമ്മുടെ വീട്ടിലായ നമ്മളെ പിന്നെ അവര് പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിലും നമുക്ക് അറിയാം
അറിയ ആഹ് അവർ അവർക്ക് നമ്മളോട് എത്രത്തോളം ഇഷ്ടണെന്നുള്ളത്
നമുക്ക് മനസിലാക്കാൻ കഴിയല്ലോ
ഉം ഹസ്ബൻഡിന്റെ വീട്ടിൽന്ന് കിട്ടുകന്ന് പറയുമ്പോഴ പ്രത്യേകിച്ച് മൂത്തച്ചിമാരോടെ വ ന്ന് പറയുമ്പോം അത് എത്രോ ഒരു വലിയ പരിഗണനയാണ് കാരണം ആ പൊതുവേ അങ്ങനെ നമ്മുക്കൊരു എത്രയാലും എത്ര ഉള്ള പുറത്തേക്ക് നമുക്ക് ഇങ്ങനെ അങ്ങനെ സുഖ സുന്ദരമായിട്ട് ഇങ്ങനെ കബളിപ്പിച്ചാലും ആ ഉള്ളിലിങ്ങനെ ഒരു ഇതാണ് എപ്പഴും ഉം അപ്പൊ എനക്ക് അങ്ങനെ തോന്നി ഉം ഗിഫ്റ്റ് അങ്ങനെ ഇതൊക്കെ ചെയ്ത് ബോക്സിലൊക്കെ ആക്കി ആക്കൊണ്ട വന്ന അല്ലെ
ആ ആ് അതെ ബോക്സില ആാക്കിയിട്ടായിരുന്നു
എക്കെ എന്ത് പറഞ്ഞു അത് കണ്ടപ്പോ
ഇക്ക ഫസ്റ്റില് കണ്ടപ്പോന്ന ചിരിച്ചു പിന്നെ ആ റുബി നമോളുടെ പേര് റുബിക്ക എന്ത പിരാന്തുണ്ടോദിച്ചു അങ്ങനെയല്ല അതിന്റെ ഒന്നും ആവശ്യ ചില്ലേന ഒന്നല്ല രീതിയില് അപ്പൊ ഞാൻ പറ ഞാനും കുറെേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണ്ട എന്നുള്ളത് അല്ലാത്ത ചിലവൾന്നെ ഇതിനിപ്പൊ പ്രസവിച്ചു കിടക്കുകന്ന് പറയ്പം അതിന് കുററെ പൈസയുടെ ചെലവുണ്ട് പിന്നെ നമ്മുടെ ഇതിൽ ഇവിടെ നമ്മള് അറക്കുവല്ലോ എന്ത പൂവത്തിനന് എന്തിനെങ്കിലും അറക്കല്ലോ അറിവുണ്ടാവും അതിനൊക്കെ അത്യാവശ്യം നല്ല
ആ പിന്നെ ഫസ്റ്റ് ഡെലിവറി ആവുമ്പം തന്നെ അത്യാവശ്യം നല്ല സ്ഥലമാണ് എല്ലാത്തിനും ഉണ്ട് പക്ഷെ ബസ് ഡൽവർക്ക് കൂട്തലാണ്
ണ്ടാവും ഉം അപ്പ അതൊക്കെണ്ട് അപ്പ ഞാൻ വേണ്ടന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവള് അവള്ടെ സന്തോഷത്തിന് വേണ്ടീട്ട്
ഉം അതേലെ ഹോസ്പിറ്റല്ല് എല്ലാ ദിവസോം നീ തന്നെ ആയിരുന്നു
ഒരു ദിവസം ഞാന് ആഹ് രാ അവള് പ്രസവിച്ച അന്ന് പ്രസവിച്ച ഓളെ റൂമിലോട്ട് ആക്കിയതിനേഷം ഞാന് രാത്രി ഒരു എട്ട് മണി ഒമ്പത് മണി ആയിട്ടാ പോണത് പിറ്റേന്ന് ഉച്ചക്ക് ഒരു മണി ഒന്നരായപ്പോയേക്ക് അങ്ങട്ടെന്നെ പോയി അപ്പോ അന്നത്തെ ഫുഡൊക്കെ ഞാന് ഇണ്ടാക്കി കൊണ്ട്പോയി
ആഹ് അത് ശെരി അവ അവർക്ക് എന്താ പറയാ നമുക്ക്ങ്ങനൊക്കെ കാണുമ്പോ ഇപ്പത്തെ കാലത്ത് അങ്ങനൊക്കെ നമക്ക് സ്നേഹിക്ക്മ്പഴും ഇങ്ങട്ട് തിരിച്ച് പരിഗണന പരിഗണന ഇപ്പമ്മള് ചെയ്തൊട്ത്താലും ആരും ഒന്നും വെലകൽപ്പിക്കാറില്ല ഇപ്പത്തെ കാൽത്ത് ആര്ക്കൊരു വെലയും തെരാറില്ല നമ്മൾക്കെന്തെങ്കിലൊക്കെ ചെയ്തു കൊടുത്താലെ ഇന്നത്തെ കാൽത്ത് ഒര് വെല കിട്ടാ തിര്ച്ച് പരിഗണന കിട്ടാ അല്ലെങ്കി സ്നഹം കിട്ടാന്ന് പറയുന്നതേ
ഒരത്ഭുതകരാണ് കാരണം ഇപ്പത്തെ കാൽത്ത് അതില്ലല്ലോ
ആർക്കുല്ലത് എല്ലാര്ക്കും അവനാന് ഉം കിട്ടുന്നത് ഉം കിട്ടുന്ന അത് വാങ്ങി വെക്കാ എന്നിട്ട് എന്തെങ്കിലും കുറ്റം പിന്നീട് പറയാന്നല്ലാതെ
അതെ അതെ
ഒരു കാലഘട്ടന്നർഞ്ഞാ പണ്ടത്തെ പോലെല്ലല്ലോ ഇപ്പ ഭയങ്കരായിട്ട് അങ്ങൻത്തെ കാര്യങ്ങള് ഭയങ്കരായിട്ട് കൂടുതലാണെന്ന് ഇൻക്ക് തോന്നാറ്ണ്ട്
അത്ണ്ട് കാരണം നന്മ പറയൂല എന്താ തെറ്റ്ള്ളത് അത് നോക്കീട്ട് പറയും എത്ര നന്മ ചെയ്തു കൊടുത്തിട്ടും കാര്യണ്ടാവില്ല
അതെ അതെ അപ്പൊ ഉം അമ്മള് എന്താ പറയാ നമക്ക് പരിഗണന തരുന്നവരെ നമ്മള് പരിഗണിക്കാ അവരേം സ്നേഹിക്കാ അവര് നമ്മളട്ത്ത്ന്ന് അകന്ന് പോകാതിരിക്കാൻ പ്രാർത്ഥിക്കാ ഉം അതെ
ഞാന് അങ്ങനെ തന്നെ ഇപ്പൊ വിചാരിക്കാറ്ള്ളത് നമ്മോട് എങ്ങനെയാണോ അതുപോലെ തിരിച്ചും നിക്കാ നമുക്ക് സമാധാനാണ് മറ്റേത് നമ്മള് കൊറെ അവിടെ എഫേട്ട് ഇട്ടിട്ടൊന്നും കാര്യല്ല അവർക്ക് ഇങ്ങോട്ടൊന്നുല്ലാതെ നമ്മള് നമ്മടെ എനർജിയും നമ്മടെ ടൈമും വെറ്തെ
ആഹ് വേസ്റ്റാക്കി പിന്നമ്മള് മെന്റലി അമ്മക്ക് അവരെന്തേങ്കിലും ചെയ്ത് കഴിഞ്ഞാ നമ്മള് അവരെ ഇപ്പൊ കൂടുതലൊരാളേം സ്നേഹിക്കാതിരിക്കുന്നാ നല്ലെ ഉം പിന്നെ കൂടുതലൊരാളിം സ്നേഹ ക്കാതിരിക്കുന്നതാ നല്ലത് കാരണം ഞമ്മക്ക് അവര് വേദനകളാണ് തരുന്നേ എന്നുണ്ടെങ്കി പിന്നെ അതിന് വേ ആഹ് അതെ അതെ. അപ്പൊ അതിനേക്കാളും നല്ലത് നമ്മള് എപ്പഴും ഏതൊര് കാളിൽ നിന്നും ഒരകലം പാലിക്കണം. ഇപ്പൊ പറയാറില്ലേ അവൈലബിലിറ്റി കൊറക്കണന്ന് പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാ ഞാൻ വിചാരിക്കാറൊക്കിണ്ട് അവൈലബിറ്റി കൊറക്കണംന്ന് അങ്ങനെല്ല എല്ലാര് നിന്നും ഞാൻ വിചാരിക്കലിണ്ട് പക്ഷെ എനിക്കത് കയ്യാറില്ലാട്ടോ അപ്പൊ ഞാനന്നെ എൻ്റെ ഫ്രണ്ട്സിലൊക്കെ ചെല ആളുകളൊക്കെ ഞാനിങ്ങനെ വിചാരിക്കാറിണ്ട് അവര് അവർക്കാവശ്യുള്ളത് കാണുമ്പഴോ കേൾക്കുമ്പൊഴോ മാത്രം റിപ്ലൈ തരാ. അല്ലെ ആഹ് നമ്മള് അല്ലാത്ത സമയത്തൊന്ന് ഓർക്കാറ് പോറു പോലും ഇല്ലാന്ന് ഇൻക്ക് തോന്നാറിണ്ട്. ചെല സമയത്ത് നമ്മള് വേറെന്തെങ്കിലും
തെരുന്ന വാല്യു അതാണ്.
ഉം ചെല സമയത്ത് നമ്മള് എന്തേലൊരു കാര്യം ചോയിക്കുമ്പം ഒര് റിപ്ലെ തരാത്തവര് ആഹ് പിന്നെ എന്തേലും നമ്മള് വേറെ എന്തേലും അവർക്ക്
അപ്പ എന്താന്നറിയോ ഇപ്പൊ നമ്മളും അതിനൻസരിച്ച് മാറ്ന്നിണ്ട് നമ്മള് താനെ മാറാണ് കാരണം ഇപ്പോ നമുക്കും നമ്മള് വിചാരി ക്കെന്തിനാപ്പവര് അവര് വെറുതെ വിളിച്ചതാവും അതെട് ക്കേണ്ട ആവശില്ല്യ ഇല്ല എന്നൊരു തോന്നല് നമുക്കും വരും എനിക്ക് വന്നിട്ട്ണ്ട്ട്ടോ എന്റെ കാര്യത്തില് ക്കങ്ങനെ വന്നിട്ടുണ്ട് ഇപ്പൊ. എനി ഞാനിപ്പോ അങ്ങനെ വിചാരിക്കാറിണ്ട് അപ്പൊ അതിനിട ക്കേന്റെ ഫ്രണ്ട്സിന്ന് ഒരാളിങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പ്കോൾ അപ്പൊ എനിക്ക് എ അ പൊതുവേ എനിക്ക് അങ്ങനെ ആരേം വിളിക്കാന്ന് പറഞ്ഞാ ഭയങ്കര ഇഷ്ട്ടാണ്.
പൊതുവേ നമ്മളാണ് പൊതുവെ വിളിക്കാറ് വിളിക്കാറ്.
ആഹ് അതെ അപ്പൊ എനിക്ക് വേ എടുക്കണം എന്നാണ് പക്ഷെ അന്ന് എനിക്ക് തോന്നിയില്ല എന്താപ്പോ നമുക്ക് അത്രേ തരുന്നുള്ളൂ അവര് പരിഗണന അവർക്ക് എന്ത ആവശ്യം ഉണ്ടാവുമ്പോ അവർക്ക് എന്തേ പറയണ്ടാവുമ്പോ മാത്രായിട്ട് വിളിക്ക നമ്മ നമ്മളന്ന വിളിക്കുമ്പോ എടുക്കാനും കൂടെ അവർക്ക് ഒഴിവില്ലല്ലോ. അപ്പൊ പിന്നെ അത്ര മതിന്നുള്ള രീതീല് ഞാനും പിന്നെ എന്തെങ്കിലുമൊക്കെ വാക്കുകള് അവര് നമ്മളെ പറ്റി പറഞ്ഞത് ഇണ്ടെങ്കി അവര് എന്നും പറയുന്ന പോലെ പറയാണെങ്കിൽ നമുക്കത് ഹേർട്ടായ പിന്നെ പിന്നെ നമുക്ക് അവരെ കാണുമ്പോൾ അതേ ഓർമ്മ വരുള്ളൂ.
ആഹ് അത് ശരിയാ എനിക്ക്‌ അതങ്ങനെ ചെല സമയത്തൊക്കെ ഫീൽ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ക്ക്‌ അങ്ങനെ ഒരു നമ്മുടെ അടുത്തൊരു സിസ്റ്ററും അങ്ങനെ ഇണ്ട്. അവള് നമ്മള് അവ് അവ എപ്പോഴും നമ്മൾ സംസാരിച്ച് വിളിക്കേണ്ട ഒരാളാണ് പക്ഷെ അവൾക്ക് അവടേതായ കാര്യങ്ങള് വരുമ്പോ മാത്രം അവള് ബിസിയാണ് സ ത്യം പറഞ്ഞാൽ ശരിയാണെങ്കി കൂടിയിട്ടും നമ്മളെ ഒന്ന് ഓർ ക്കണം എന്നുള്ളത് എനിക്ക് തോന്നാറുണ്ട് ചില സമയത്തൊക്കെ നമ്മളിങ്ങനെ എക്സ് നമ്മളിങ്ങനെ എക് എഫർട് ഇട്ട് വിളിക്കുന്നത് എന്നാ ശരി.
ഓക്കെട്ട ആഹ് ശരി.